ക്ക്ന്നെണ്ടാ കേൾക്കുന്നെണ്ടാ
ആഹ് കേൾക്കുന്ന്ണ്ട്
എന്താ പണി സുഖല്ലേ എന്താ വിശേഷങ്ങളൊക്കെ മഴെണ്ടവിടെ ഓഹ് അത് ശെരി മഴെണ്ടവിടെ?
മഴ ഇന്നില്ലടാ നല്ല മഴയാർന്നു ഇന്നലെ ന
ഓഹ് അത് ശെരി ഇന്നലെ ഇവിടെ മൂന്നു ദിവസായിട്ട് വെയിലാ കാണുന്നത് ഇപ്പം കൊറച്ചൊന്നു പെയ്ത് പെയ്തന്ന് പറയാനില്ല ഒന്ന് കൊറച്ച് ഒന്ന് കാണിച്ചു പോയി അങ്ങനെയാല് ഓഹ് ചായൊക്കെ കുടിച്ചോ?
ച്ചു ചായ കുടിച്ച് കഴിഞ്ഞേള്ളൂ
എന്താണ് ചായക് ആഹ് ചായ കുടിച്ചു ഇന്ന് മിച്ചറായിരുന്നു നിങ്ങൾക്കെന്താ ഉൺ കടി ചായക്ക് ഓഹ് അത് ശെരി ആഹ് ഓഹ് അത് ശെരി അപ്പ ചായക്ക് അതാവൂലേന്ന് കടി അപ്പൊ ഇനി ആഹ് രാ ത്രിയിലേക്കുള്ള ഭക്ഷണക്കായോ?
രാത്രി ചോറ് വെച്ചതിരിപ്പിണ്ട്
ഓഹ് അയ്ശെരി ഒരു നേരാവൂലേ വെക്ക്യാ ഒരു നേരം അഹ് അത് രാത്രിയിലേക്കുംകൂടെ ആഹ് അങ്ങൻതന്നെ ഇവടെ രാവിലെ വെക്ക്യും അത് തന്നേണ് സ്കൂളിലേക്കും കൊണ്ടോവാണ്ടാവും അപ്പൊ അത് തന്നെയാണ് രാത്രിയിലേക്കും എടുക്ക അങ്ങൻ തന്നെ ഇവിടെയും ഉണ്ടാക്കാറ്
ആഹ്
എഹ് അപ്പൊ ഇന്ന് മഴ പെയ്തില്ലല്ലേടെ ഓഹ് ചായേക്കുടിച്ച് ഇന്ന് മി ഇന്ന് ചായക്ക് മിക്ച്ചർ ആയിരുന്നു എന്നും നിങ്ങളെന്തെങ്കിലും കടി ഇണ്ടാക്കാറുണ്ടോ? പലഹാരങ്ങളും ഉണ്ടാക്കോൻ
അഹ് ഇല്ലടാ അങ്ങനെണ്ടാക്കൊന്നില്ല പിന്നെ ഹസ്ബന്റ് വ്ടെ കൂടെണ്ടെങ്കി എന്തെലെക്കെ പുള്ളിക്കതൊക്കെണ്ടാക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ട
ഒഹ് ഓഹ് അത് ശെരി എണ്ണക്കടികളൊക്കെണ്ടാക്കോ എണ്ണക്കടികളൊക്കെണ്ടാക്കോ അങ്ങനെ എന്തൊക്കെയണ്ടാക്കും? പഴംപൊരി ബ്രെഡ് പൊരി ആഹ് അയ്ശെരി ഞാനും അങ്ങൻതന്നെ ആഹ് അങ്ങന്തനെ ആഹ് അത് തന്നെ ഞാനും അങ്ങൻ തന്നെ ഉണ്ടാക്കാറ് ഉള്ളിവട, പഴംപൊരി
ആഹ് ഹസ്
കായ്ക്കറി അങ്ങൻത്തക്കെണ്ടാക്കും
ണ്ടാക്കും ആഹ്
ഉം അങ്ങനത്തൊക്കെണ്ട എനിക്ക് ഒരാള് ആഹ് അപ്പൊങ്ങനെ എടക്കെടക്ക് ഇണ്ടാക്കുമ്പോ സമയംങ്ങനെ പോകണ്ടേ രാവിലായി വൈകുന്നേരാവണ്ടേ അപ്പൊങ്ങനെ നിക്കും യാത്രൊക്കെ പോകൽണ്ടൊ? വെക്കേ ക്കേഷൽങ്ങട്ടെങ്കിലും ട്രിപ്പ് പോയിര്ന്നോ?
ഈ വെക്കേഷല്ല് ഫു
ഓഹ് അത് ശെരി എവിടക്കെ പോയി? എങ്ങനെ?
പോവാറുണ്ടോ?
ഇവിടെന്ന് പറഞ്ഞാ വെക്കേഷല് ഞങ്ങക്ക് ലീവ് അങ്ങനെ ഉണ്ടാവൂല വെക്കേഷന് ഒന്നല്ലെ സ്കൂളില്ലെങ്കി മദ്രസണ്ടാവും മദ്രസല്ലെങ്കി സ്കൂൾണ്ടാവകും ആഹ് രീതി ക്കെവുമ്പോ മ്മക്കങ്ങെനെ കഴ്‌യുല്ല എന്നാലും ഞങ്ങള് ലീവ് കിട്ടുമ്പോ ബീച്ചിലൊക്കെ ഇടക്ക് പോകാറുണ്ട് മാസ ക്ക് ബീച്ചിലൊക്കെ പോകും നല്ല രസാണല്ലോ നമക്കൊ സന്തോഷാണല്ലോ ബീച്ചിലൊക്കെ ങ്ങനെ പ്രത്യേകിച്ച് വൈകുന്നേരം പോകണംട്ടോ രാവിലെന്നും പോകരുത് വൈകുന്നേരൊക്കെ പോകുംങ്ങനെ ബീച്ചിലിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോ ഒരു മനസ് ന് ന്തോ സന്തോഷം. ആഹ അത തന്നെ പിന്നെ അതു മാത്രല്ല സങ്കടങ്ങളൊക്കെ മാറും ഉ. അത് തന്നെ പിന്നെ ബി.
അവധിക്ക് മറ്റെ ഇവടെ പോവും.
എവിടെ പോ ആ പാർക്കില്ലല്ലേ എടുത്ത് പാർ ണ്ടാവും ഞായറാഴ്ചകളിലൊക്കെ പോകാറുണ്ടല്ലേ അ അതൊ രസമാണ് അങ്ങനെ വൈകുന്നേരം. വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങനെ അങ്ങോട്ടെങ്കിലുംഒക്കെ പോകുന്നത് ഒരു നമ്മുടെ ഒരു ചിന്തയും ത് നല്ലൊരു മനസ്സ് ഫ്രീ ആക്കാനൊക്കെ നല്ലതാണല്ലോല്ലെ പിന്നെ. എനിക്ക് കൂടുതല് എന്താ റിയോ ഞാൻ ഇതേമാരി എനിക്ക് പോകാൻ കഴിയാഞ്ഞാലൊക്കെ ഇങ്ങനെ യാ ത്ര കളുടെ വീഡിയോകൾ ഒരുപാട് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ട യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹണ്ട് പിന്നെ നമക്ള്ള സാമ്പത്തി സാഹചര്യങ്ങളും എല്ലാം വേണല്ലോ യാത്ര ചെയ്യണങ്കിൽ ആ അപ്പ അങ്ങനെ ആവുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ കാണും യാത്രയുടെ കുറേ സ്ഥലത്ത് ത്തേക്കുള്ള എത്ര ആൾക്കാര അങ്ങനെ ഇന്ത്യയിലന്നെ പല രാജ്യങ്ങളും സന്ദർശിക് ണവലൊക്കെല്ലേ അപ്പൊ അവിടുത്തെ സംസ്കാരങ്ങളും ഭക്ഷണരീതി. എല്ലാം ഓരോന്നും വ്യത്യാസാണെല ഭക്ഷണങ്ങള്. അവരത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോ അറപ്പൊക്കെ തോന്നും ല്ലേ പക്ഷെ നമ്മളത്. കാണുമ്പോൾ ഓട്ടോമാറ്റി അവർക്കും അങ്ങനെ ആകും പക്ഷെ അതൊക്കെ കാണാനും പിന്നെ അതൊക്കെ മനസ് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോ സോശിയ മീഡിയ ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ളതോണ്ട് നമക്ക് ഒരുപാട് ഫോണ് ഉള്ളാണ്ട് അങ്ങനത്തെ അറിയാൻ കഴിയുന്നുണ്ടല്ലോ ഒരുപാട് യാത്രകളൊക്കെ. ആ നിങ്ങ അങ്ങനെ ദൂരെ യാത്രകളൊക്കെ പോകാറുണ്ടോ?
ഞങ്ങള് ദൂരെം വച്ച് കഴിഞ്ഞാൽ പിള്ളേരെ വെച്ച് ആ കന്യാകുമാരിക്ക് പന്ലാസ്
ഓ അത് ശെരി അവിടെൊക്കെ നല്ല രസല്ല കാണാനിങ്ങനെ?
പിന്നെ നല്ല രസ.
ആനൽ അതിന്റെ കുറെ ഓർങ്ങൾ ഉണ്ടാവല്ലോ അങ്ങനെ യാത്ര പോകുമ്പോള് നമുക്ക് പിന്നീട്. ക്കാലോചിക്കാൻ കൊറേ ഉണ്ടാവോ ഇത് ഞാന് പോയിരുന്നല്ല എന്തെ ആഹ് കൊറെ കണ്ട് അവിടുത്തെ ആളുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ കഴിയല്ലോ സംസ് കാരങ്ങളൊക്കെ ഒരുപാട് ല്ലേ? ആഹ് രസാണ് ഒരുപാട് നല്ല രസണല്ലോ അങ്ങനെ യാത്ര ചെയ്യുന്നത് പിന്നെ വീട്ടില് കൃഷികളൊ ക്കണ്ടൊ?
കൃഷികൾന്ന് പറയാൻ അങ്ങനൊന്നുല്ല എനിക്കിഷ്ട്ട പക്ഷെ. ഞങ്ങളിപ്പോ ഈ വീട്ടിലേക്ക് മാറിയിട്ട് അധികം ആയിട്ടില്ല പ്പൊ ഒന്ന് സെറ്റാക്കാനുണ്ട്.
ആവോ അങ്ങനെ ആഹ് റെഡിയായി കിട്ടില്ലേ ഞാനും കൊറച്ചൊക്കെ ങ് ചെയ് ആഹ് കൊർ പച്ചക്കറി എന്ന് പറയാൻ കൂടുതലല്ലാ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുർച്ച് വഴ് ദന പച്ചമുളക് ഇഞ്ചി കറിവേപ് കറിവേപ്പിലൊക്കെ കൂടുതലായിട്ട്ണ്ട് കറിവേപ്പില അങ്ങൻത്തെ ഒരുപാട് പച്ച ക കറികള് അത് ന്ന് പറഞ്ഞ ഇവിടെ അങ്കണവാടി ഉണ്ട് ഞങ്ങളുടെ അടുത്ത് അപ്പൊ ഈ അങ്കണവാടിന്ന് ഞങ്ങൾക്ക് തൈകൾ കി കിട്ടും ഒന് ഇല്ലെങ്കിൽ ആറു മാസം കൂടുമ്പോ അല്ലെങ്കിൽ വർഷങ്ങളിലൊക്കെ ആയിട്ട് തൈകൾ ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ തൈ കുഴിച്ചിടുമ്പോ പെട്ടെന്ന്ണ്ടാവും തക്കാളി ഒക്കെ പെട്ടെന്ന്ണ്ടാവും. പക്ഷെ ഞാൻ വിത്തിട്ടുണ്ടാകാണെങ്കിൽ അത്ണ്ടാവൂല ട്ടോ അവിടത്തെ എന്താ ഈ സൂടമോണസ് ഒക്കെ മുക്കി ഉണ്ടാക്കുന്നതായിട്ടാണോ അറിയില്ല പെട്ടെന്ന് പച്ചക്കറികൾ ഒരുപാട്. ഉണ്ടാവല്ണ്ട് അങ്ങനെ വഴുതനണ്ടാ വയ് കത്രിക്കറിം ആഹ് അതുണ്ട് ആഹ് പ പച്ച നിങ്ങളത്തില്ള്ള വൈദനണ്ട് പിന്നെ നിങ്ങളം മുളക് കാന്താരിം കറിവേപ് പ്പില തക്കാളി ഇതൊക്കെ ഇണ്ട് ചീരണ്ട് ചോപ് ചിലതൊക്കെ ഞാൻ വിത്ത്ങ്ങനെ കൃഷിഭാവനി പിന്നെ അതുപോലെ വാ ആഹ് പോയി വേടിക്കും വളങ്ങളും വിത്തുകളും കിട്ടുന്ന കടകളൊക്കെ ഇണ്ടാവൂലേ? വിത്തുകളും വളങ്ങളും മാത്രമുള്ള കടകള് ആഹ് അവിടൊക്കെ പോയി ട്ട് പയറ് ചീര ചീരക്കെ ആവുമ്പോ പിന്നെ പെട്ടെന്നുണ്ടാവും കേട്ടോ പച്ചച്ചീര ചെവപ്പ് ചീര
ഇവിടെ വള ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ വളരിപ്പുണ്ട് ഞാനദ്യം കൃഷി ഫാമിൽ വർക്ക് ചെയ്തപ്പഴേ
ആഹ് ശരി ആഹ് അപ്പൊ നിങ്ങക്ക് കൃഷി ചെയ്യണെങ്കി ഒന്ന് വീടെ ക്കൊന്ന് റെഡി ആവണം അല്ലെ കൃഷി ചെയ്യണെങ്കിലൊക്കെ ആഹ് അയ്ശരി ചെടികളൊക്കെ ഉണ്ടാ ഇപ്പൊ വീ ട്ടില് ചെടികളൊക്കെ ഇണ്ടൊ?
ഞാൻ എനിക്ക് ചെടികളോട് ഭയങ്കര തായിരുന്നു ഞാാന് ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നിറയ ചെടികൾ വെച്ച് ഉം ങ് പൊ എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ് ഷ്ടം പൂക്കളുള്ള ചെടികളെ ഇഷ്ടം കൂടുതൽ റോസ് റോസ് കളക്ഷന ആര്ന്നു എനിക്ക്
ക്കിയാല് എത്രായാലും പിടിക്കത്തില്ല പക്ഷെ എനിക്കിഷ്ട ഏറ്റവും കൂടുതൽ ഇഷ്ട പ ത്തുമണി ച്ചെടിയാണ് പത്തുമണിച്ചെടില്ലേ ആഹ് ഓ ഇന്റടുത്തുണ്ട് ഒരുപാട് പ്പഴും ഉണ്ട് അതിങ്ങനെ ആഹ് പറയാണ്ടോ അത് എന്തെക്കെ രീതിയിലാലെ ഇള്ളത് വാട്ടർ ബോട്ടിലിലും
നമ്മക്ക് തോന്നും എങ്ങന ഇതൊക്കെ വെ
ആഹ് അതന്നെ ടയറിന്റെ ഉള്ളിലും നല്ല രസ പക്ഷെ നമ്മള് ഈ കുപ്പിലൊന്നുണ്ടാക്കുമ്പോ അതെനി
അതൊക്കെ ചുമ്മാ അവര് അങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ടല്ലേ ഞാനൊക്കെ ഒത്തിരിങ്ങനെ വെ വെക്കുണ്ട് പക്ഷെ അ ഒത്തിരി ഒ ത്തിരിയങ്ങ് പൂക്കളൊന്നും ഉണ്ടാവില്ലടത് പിന്നെ അതിന്റെ ചോട് നല്ലതുപോലെ
വളങ്ങള് ആഹ് അത് ഈ ഇവിടെ വെറുതെ ണ്ടാവ ഇവിടെ ന മറ്റേ ഷീറ്റ ഒക്കെ ഇല്ലേ നമ്മളവി കിച്ചൺ അടു മക്കളക്കൊക്കെ വിരിക്കുന്ന മരത്തെ ഷീറ്റ് മുകള അങ്ങൻത്തെ ഷീറ്റന്റെ മോൾക്ക് മുകൾ ഞ്ഞ് ഞാൻ ടെസിന്റെ മേലെ തെ മരി പത്ത് മത്ത് മണി ചെടി കൊറെ ഇണ്ടാക്കിനി അത് ഒലിച്ചു പോയി ഇട്ടുണ്ടാ മഴ ഇത് ഒലിച്ച് പോയിട്ടാണല്ലോ അവിടെക്കെ പൂവിട്ട്ണ് മഞ്ഞ കളറിലുള്ള അ പെട്ടെന്ന് പിടിക്കല്ലോ ആഹ് സാധനം പെട്ടെന്ന് മണ്ണിലൊക്കെ ഇവിടെ മുറ്റത്ത് അവിടെയും വിടെ ണ്ട് പുല്ല് പോലെ ആയി കിടക്കണ്ട് പിന്നെന്താറയാ ഈ മഴയത്തെ അഞ്ച് പൈസറ്റ ല ചെടി ഒരു ചണ്ടിയാ ഒരു പുല്ലിടായ മാതിരി ഉണ്ടാവും വെയിലറ പ ഇവിടെ ഓവറായിട്ട് വെയിലാണ് നല്ല ചൂടാണ് മരങ്ങളില്ലാത്തണ്ട് നല്ല ഭംഗ ഇങ്ങീല് പൂടും നിറച്ചണ്ട് ഇവിടെ ഉം
നന്നാക്കി വെയില് കിട്ടണം അയിണ്
ഇവിടെ അതന്നെ വെയിലാകുമ്പോ നിറയെ വെയിലുണ് ചെടികളൊക്കെ കരയും അല്ല കരിഞ്ഞു പോവും മറ്റു ചെടിയൊക്കെ ഉണ്ടെനി ഒരു റെഡ് ലൈഡിയോ ഒരു ഇപ്പ ചുവപ്പ് കളറുള്ള കുറെ മറ്റേ അകത്ത് വെക്കുന്ന ചെടികളണ്ട് അകത്ത് അത്ക്കല്ലാതെ വെയിൽ പറ്റാത്ത ചെടികൾണ്ടാ കരിഞ്ഞു പോകൂടെ അതുകൊണ്ട് ഇഷ്ടല്ല അപ്പൊ ആംഗ്ലോണിക്കെ അതന്നെ ഉദ്ദേശിച്ച റെഡ് കളറള്ള അഗ്ലോഡ ആഹ് അതില്ലേ അതൊക്കെ പെട്ടെന്ന് കരിഞ് പോക അതിന്റെ സൈഡ ഇങ്ങട്ട് പോകും അൻ്റത് വെയില് പറ്റൂല എല്ലാതിരൊന്നും ഇവിടെ ഓവറാ അതാണ് ഇവിടെ ഓവർ വെ വെയിലാണ് ഇവിടെ ഓവറാണ് ആഹ് അതാണ് നമ്മൾ അങ്ങനെ കൊണ്ട് വെയില് പറ്റൂലല്ലോ പക്ഷെ അതെല്ലാം എവി എടെ മരങ്ങള് തീരല്ല മുറ്റത് നല്ല വെയിലാണ്
വേനക്കാലത്ത്
വേ ഇല്ല വേനൽക്കാലത്ത് ഭയങ്കര ചൂടാണ് ഇവിടെ ടെറസ ഒക്കെ കണ്ട് കൊള്ളും നല്ല ചൂടാണ് പക്ഷെ പച്ചക്കറികൾ ഉണ്ടാക്കിയാലോ നന്നായിട്ട് ഉണ്ടാവും ചെയ പിന്നെന്താ എന്നും വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ നേരെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് കിടന്നോറും അങ്ങനെയാണ് നല്ല വെള്ളഴ നല്ല വെയിലു ആണ് നല്ല ചൂടാണ്
സ്ഥലമുണ്ടോ ഒത്തിരി കൃഷി ചെയ്യാൻ
ഇല്ല സ്ഥല
ആഹ്
ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കാറാണ് അങ്ങനെയാണ് ഉണ്ടാക്ക റ് നിങ്ങളെങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ
ഞങ്ങള് ഇല്ല ഞാൻ ആദ്യം താമസിച്ചിട്ടുള്ള അങ്ങ് ഇത്തിരി കുറച്ച് സ്ഥലേ ഉള്ളൂ ഞാൻ ചാക്കിലാക്കിട്ടും ചാക്കിലാക്കിട്ടൊക്കെയാ വെക്കല് ഇവിടെ നമുക്ക് സ്ഥലമുണ്ട്ട്ടോ ഇവിടെന്ന് മുറ്റക്കൊന്ന് റെഡി ആക്കി കഴിഞ്ഞാ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് എന്ത് വേണേലും വെക്ക കുറച്ച് കപ്പയോ അതൊക്കെ നടാന്നൊക്കെ വിചാരിച്ചിരിക്കിണ്ട്
ഏഹ്
കപ്പയൊക്കെ നടാന്ന് വിചാരിച്ചിരിക്കിണ്ട്
ആഹ് ആഹ് കപ്പൊക്കെ നടുന്നത് നല്ലതാണല്ലോ ഈ പറമ്പിലെ കപ്പ ക്കെ നന്നായിട്ട് ഉണ്ടാവുമല്ലോ നല്ലതില് ഉണ്ടാവുമല്ലോ ഇവിടെ ഞാ എനിക്ക് അതിനുള്ള സ്ഥലങ്ങളൊന്നുമില്ല ആഹ് അത് ശരി ഇവിടെ പിന്നെ എനിക്ക് അതിനുള്ള സ്ഥലങ്ങളൊന്നുല്ല അപ്പൊ കപ്പൊന്നും കുഴിച്ചിടാ ഇങ്ങനെ ചെറിയ പച്ചക്കറികള് എന്തെങ്കിലും ഉണ്ടെങ്കില് ഉണ്ടാക്കാ ഇതേമാതിരി പച്ചമുളക് ചീര അതിനൊക്കെ പറ്റും ചീരക്കൊന്നുല്ല സ്ഥലമില്ല പക്ഷെ ഉള്ളേല് ചട്ടിയിലും കവറിലൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ ആഹ് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്ക നമുക്ക് ഒരു നേരം ഇല്ലെങ്കിലിട്ടോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരോ അങ്ങനൊന്നു മുറ്റത്ത് പോയി എടുക്ക അതിനെ പറ്റ ആഹ് അതെന്നെ ആ അതുമതീയല്ലോ പിന്നെ കറിവേപ്പിലൊക്കെ കറിവേപ്പില പിന്നെ ഇഷ്ടം കണക്കിനുണ്ട്
അതെല്ലേ കറിവേപ്പിലയാണ് ഞാൻ എങ്ങനെ വെക്കുമ്പോഴും അതങ്ങ്
ഉണ്ടാവുന്നില്ലേ അത് ശരി അത് റെഡിയാവും ആന്ന് എന്നാ ആയിക്കോട്ടെ എന്നാ ശരി
ശരിടാ